ആഹ് ഹലോ കേക്ക്ന്നുണ്ടോ ആഹ് കേക്ക്ന്ന്ണ്ട്, നിനക്ക് കേക്കാവോ
എനിക്ക് കേക്കാം പക്ഷെ ഇച്ചിരി സൗണ്ട് കൊറവാ, റെയ്ഞ്ച് ഇ
ഇല്ല നിനക്കാ കംപ്ലൈന്റ് ആണതോ, എടി റെയ് ഞ്ചൊള്ളയിടത്താഇരിക്ക്ന്ന് നിക്ക് ഇപ്പം കേ ഇച്ചിരികൂടെ നല്ല റെയ്ഞ്ച്
ഇഹ് ഓക്കെ
വേറെന്തെക്കെയുണ്ട് വിശേഷം
എഹ് ഇന്നലെ വല്ല സിനിമ കണ്ടാര്ന്നോ
ന്നലെ ക പുറത്ത ദ
അയ്യോ ആദ്യം ഇരുന്നിടത്ത് ഇരുന്നാ മതി റെയ്ഞ്ച് പോയി കെട്ടോ,
ആണോ എന്ന ആദ്യം ഇരുന്നെടെത്ത് ഇരിക്ക്യ
ഇല്ല ഞാൻ ഈ ഇടയ്ക്ക് അങ്ങനെ സിനിമകള് മറ്റേ, ദൃഢം കൺ ലാസ്റ്റ് കണ്ടത് ദൃഢവാ പിന്നെ സമയം കിട്ടിയില്ല,
ആഹ് ഞാൻ നിനക്ക് സിനിമ ഇട്ട് തരാം കെട്ടോ,
ഉം ദൃഡം കണ്ടാര്ന്നോ
ഞാൻ പർ ദൃഡം കണ്ടാര്ന്നോ ആഹ് ഞാൻ കണ്ട് കലക്കി ട്ടോ പടം
ആഹ് ഒരേ ത്രില്ലിങ്ങാ ഇഷ്ട്ടപ്പെട്ട് പക്ഷെ ചെലർക്കൊന്നും അത് ഇഷ്ട്ടപ്പെട്ടില്ലെന്ന് തോന്ന്ന്ന്
ആഹ് എനിക്കിഷ്ട്ടപ്പെട്ട് എനിക്ക് അങ്ങനത്തെ സിനിമളൊക്കെ ഭയങ്കര ഇഷ്ട്ടവാ അതുകൊണ്ട് എനിക്കത് ഇഷ്ട്ടപ്പെട്ട്.
നിനക്ക് ലൗ സിനിമയെക്കാട്ടി റൊമാൻറിക് സിനിമയെക്കാട്ടി ഇഷ്ട്ടം അങ്ങനത്തെ ത്രില്ലിംഗ് ആണോ
അതെ എനിക്ക് ഏറ്റവും ഇഷ്ട്ടം അതാ നിനക്കോ
അതാ പക്ഷേ ഏഹ് തമിഴൊന്നും തമിഴ് ഇഷ്ട്ടവാ. അപ്പ എന്നാലും ഹിന്ദി ഒന്നും ഒട്ടും കാണത്തില്ല തമിഴും മലയാളം മാത്രെ കാണത്തൊള്ളു.
ആഹ് ഞാൻ കൂടുതലും മലയാളായിരിക്കും തമിഴ് ചെലത് അത്ര അടിപൊളി സിനിമയൊക്കെ മാ ത്രേ കാണും മലയാള ഫുള്ള് കാണുന്ന ഇംഗ്ലീഷ് നന്നെ കാണാറില്ല.
ആഹ് ഞാനും ഞാൻ ഒന്നും കാണത്തില്ല പിന്നെ ആനിമേഷൻ കാണും. കാണുവോ?
ഇല്ല. ഞാൻ പിന്നെ ച്ചി ഈ എടയ്ക്ക് ഇൻസ്റ്റലൊക്കെ ഭയങ്കര. വയറലായില്ലേ വന്റെഷി മറ്റേ ആ സിനിമതി, ഏതാ? ഷീപ്പ് ഡിറ്റക്റ്റീവ് എന്ന പറഞ്ഞ സിനിമയില്ലേ? മറ്റേ കുറേ ആഹ് ആഹ് അത്. കാണന്നുണ്ടായ്ൻ്റെ മലയാളം അത്. നല്ലയാ തോന്നുന്നു നല്ല കമന്റില്ലല്ലോ അബിഗിന് നല്ലയാ ടൈപ്പേയിനു.
ഇല്ല. രുടെ റീൽ എല്ലരും അതിനകത്ത് ലൈക്ക് ഒക്കെ ചെയ്തേക്കുന്നു എനിക്ക് തോന്നുന്നത് നല്ലതാണ തോന്നുന്നു.
ആഹ് നമ്മള് മാത്രൊള്ളു തോന്നുന്നു കാണാൻ ഇനി മിക്കരും കണ്ടത് എല്ലാരെയും ലൈക്ക് കണ്ടേക്ക്ണ്.
പിന്നെ എന്റെ കയ്യിൽ മറ്റേ ഈ ഹോട്ട്സ്റ്റാർ അതൊന്നും ഇല്ല. എ പ്രീമിയം ഒന്നും എടുത്തിട്ടില്ല അപ്പൊ ഞാൻ അത് കാണത്തില്ല.
ആകെ ടെലിഗ്രാമില് പക്ഷെ ടെലിഗ്രാമിൽ ആട് ഏഹ്. ഞാൻ ടെലിഗ്രാമിൽ.
എല്ലാം ഏതിലാ കാണുന്നെ.
ടെലിഗ്രാമില് ഞാൻ ടെലിഗ്രാമിൽ ഇതുപോല ഒരു ഗ്രൂപ്പുണ്ടായിരുന്നു അത് ഷീ ഡിറ്റക്റ്റീവ് മലയാളതും പറഞ്ഞ് കൊടുത്ത്. പക്ഷെ അയ്നകത്തുള്ളത് കൊറേ ജി അ ഒന്നര ജി ബി ഒക്കെ വിതോണ്ട് നമ്മൾ കേറ്റി. ക്കെയ്തത് മലയാളം എങ്ങണോ അല്ലെങ്കി പണി ആളില്ലേ? അത് കേറ്റി കയ്യുമ്പോല്ലേ അറിയത്തൊള്ളു ആഹ് ആഹ്.
വേറൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ പേര് മറന്നോയി മറ്റേ ഓഹ് ആസിഫ് അലിയുടെ അനിയന്റെ.
അസംഭവം.
ആഹ് ആഹ് സിനിമയാണെങ്കി. എല്ലരും ഇങ്ങനെ എവിടേക്കോ ഇങ്ങനെ കണ്ട് കണ്ട് നല്ലതാന്ന് പറഞ്ഞോണ്ട് ഞാൻ ഡൗൺലോഡ് യ്യാനിട്ട്. അപ്പൊ അന്നകത്ത് ടു ജി ബി ആയിരുന്നു അപ്പൊ ഞാൻ നോ അ. ജി ബി കൊഴപ്യല്ല ഇവി അപ്പോ ഞാനങ് ഡൗൺലോഡ് ചെയ്ത്.
ആഹ്.
ഡൗൺലോഡ് ഹലോ.
ആഹ് പറഞ്ഞോ കേൾക്കുന്നുണ്ട്.
അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്തെന്നോ ഞാൻ ഓൺ ആക്കി നോക്കിയപ്പോ നാലര മണിക്കൂറ്.
ആഹ്.
അപ്പൊ ഞാൻ വിചാരിച്ച് എന്ത് നാലര മണിക്കൂർ കെടക്കുന്ന അപ്പ ഞാൻ വെരിച്ചു ഇത്രേ വലിയ. ഇനി പേടിക്കോന്ന് അങ്ങനെ ഞാൻ എന്തേത് രാത്രി പത്ത് മണിക്ക് കാണാൻ കേറിയേ. കൊറച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ലൈമാക്സായി ഇതങ്ങ് ബാക്കായി ഒരു രണ്ട് മണിക്കൂറായപ്പം. അപ്പൊ ഞാൻ വിച്ചു ഇതെന്തോ രണ്ട് മണിക്കൂർ ബാക്കായ് ത് എന്നിട്ട് എന്തേ ത് വീണ്ടും കേയറിയിട്ട്. ഈ രണ്ട് മണിക്കൂർ കൊണ്ട് വെച്ചപ്പം എനിക്ക് കാണാ ഒക്കുന്നില്ല ഞാൻ. വീണ്ടും ഇരുന്നു ഒന്നേന്ന് വരഞ് ആദ്യം മുതൽ മൊത്തം ഇരുന്ന് പിറ്റന്ന് രാവിലെ കണ്ട്. നാല് മണിക്കൂർ ഫില്ല് ആവുന്നില്ല അപ്പൊ ഞാൻ വിച്ചു എന്ത് പ റ്റി അങ്ങനെ ഞാൻ ഇത് കണ്ട ഒരാളെ വിളിച്ച് ചോയ്ച്ച് എടി നീ എന്തോ ക്ലൈമാക്സ് കണ്ടേ? അപ്പോഇവള് പറഞ്ഞഞ് ഇതാ കണ്ടേന്ന്. സത്യം പറഞ്ഞ അവരെ എറവായിരുന്നു നാല് മണിക്കൂർ ഇല്ലായിരുന്നു മിക്ക സിനിമകളും ഇപ്പൊ അങ്ങനെ ബഗ് വരും ടെലിഗ്രാമില്
ആഹ്
ഇതിനകത്ത് പിന്നെ എഴുതി കാണിച്ചതും ഇല്ലായിരുന്നു അങ്ങനെ പിന്നെ മന്ദബുദ്ധി ഞാൻ മൊത്തംരുന്നങ്ങ് കണ്ട്
എനിക്കിനി അനോമി കാണണെന്നുണ്ട് അതുപോലെ തന്നെ മറ്റേ ഉഴീലോ അതൊന്നും പക്ഷേ ഓറ്റിറ്റി ൽന്നും എറങ്ങീടില്ല അപ്പ കാണാം
നീ രണ്ടാമത്പറഞ്ഞ സിനിമ ഏതാ
മറ്റേ ഉയിര് മറ്റേ റോഷൻ മാത്യു ആൻഡ്രോസോ റോഷൻ മാത്യുന്റെ സിനിമ
ആഹ് മറ്റേ ആന ആഹ്
ആഹ് അപ്പ
നല്ല സിനിമയാണോ
ആഹ് ഓ റ്റി ഇത് ട്രെയിലർ കണ്ടിട് നല്ല ഇതേപോലെ ദൃഢം പോലെ സസ്പെൻസ് ട്രില്ലറാന്ന് തോന്നുന്നു
ഇപ്പൊ കൂടുതലും ഇറങ്ങുന്ന ഇങ്ങനത്തെ സസ്പെൻസ് തില്ലറാ
ഉം അതാ കാരണം ആളുകൾക്കും ഇൻട്രസ്റ്റാ
ആഹ് പിന്നെ പക്ഷെ ശരിക്കും പറഞ്ഞാല് ദൃശ്യം ദൃശ്യമൊക്കെ വെച്ച് നോക്കിയാൽ ടുവിന്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളു
അതാ ദൃശ്യം ടുവിന്റെ ഒരെ ആവശ്യംവുള്ളായിരുന്നു ത്രീയുടെ ത്രീന്ന് പറഞ്ഞാൽ അത് വേണ എടുക്കായിരുന്നു അത് വേറെ പല രീതിയിൽ ആ കഥ കൊണ്ടു വാരുന്ന ഡയറ പക്ഷെ ഇ ആള അസെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇതായിപ്പോ അവസാനം ആ പെണ്ണിന്റെ കഥ അവർക്ക് അവളെ ട്രാപ്പ് ചെയ്യാനുള്ള ഏക മാർഗം ആ കല്യാണം വരെ എത്തിച്ച് അതൊരു ഒരുമാതിരി ആയി പോയി അ പെണ്ണിന്റെ ലൈഫും തൊലഞ്ഞു
അല്ല ഇനിയിപ്പ എന്താ ഇനിയിപ്പോ ഓൾറെഡി ഫോറും വേണം
ആഹ് ഇനി എന്തതാന പക്ഷെ അത് വേറെ രീതിയിൽക്കെ ഉണ്ടായിരുന്നു ആഹ് കണ്ട് തിയേറ്ററി പോയിക ണ്ടായിരുന്നു
ആഹ് ഞാൻ തിയേറ്ററിൽ പോയിയല്ല കണ്ടേ
പട്ടല്ലേ
അ താല്പര്യ ഇല്ലായിരുന്നു പക്ഷെ എൻ്റെ കൊച്ചച്ചന്റെ മോളായിന്ന് ഭയങ്കര ബഹളമായിരുന്നു അപ്പോൾ അത് കാണണം കാണണംന്ന് പറഞ്ഞ് എനിക്കന്നരം അറിയായിരുന്നു ഇത്ര ഹൈ ഹൈപ്പിൽ ഇറങ്ങന്ന് ആ സിനിമേട ലാസ്റ്റ് ഇപ്പാ ഭയങ്കരം പക്ഷേ ആ സിനിമ ഭയങ്കരമായിട്ട് ഹിറ്റായല്ലോ മുന്നൂറ് കോടിയുടെ മേളി കേറി സത്യം അപ്പ അതിന്റെ ഒക്കെ ഒന്നും ആ സിനിമക്കകത്തി മുന്നൂറ് കോടി ദൃശ്യം ത്രീ
ആണോ
നീകണ്ടില്ലേ ആ മുന്നൂറ്റി മുപ്പത് കോടി കയറിയ എന്നൊക്കെ പറഞ്ഞ് റോഡിലൊക്കെ പോസ്റ്ററൊക്കെ വെച്ചേക്കുന്ന ഞാൻ കണ്ടായിരുന്നു
എടി അതിന് മുന്നേ ഒരു സിനിമ
മുന്നൂറ് കയറിയത അത് ലോക
അല്ല മുന്നൂറല്ലടി നൂറ് കോടി എങ്ങാണ്ട് കയറി ഇപ്പൊ ഒരു സിനിമ ഇറങ്ങിയായിരുന്നല്ലേ
വാഴയാണോ
ആ വാഴ ആ അത് അത് ഞാ ഞാൻ തിയേറ്ററിൽ പോയാ കണ്ടത്
ആ ബാഴ വർ നമുക്ക് കണ്ടോണ്ടിരിക്കാൻ തോന്നും
ആ പക്ഷെ അത് എന്റെ എന്റെ അനിയനാണെങ്കിലെ എന്റെ അനിയനാണെങ്കി ഒരു സിനിമ കണ്ടാൽ പോലും അവൻ കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല
ഉം ഉം
പക്ഷെ ഈ വാഴ കണ്ടപ്പോ അവൻ പപ്പായിട്ട് ഭയങ്കര കൂട്ട ആ സീൻ വന്നപ്പോ ഭയങ്കര കരച്ചിലായിരുന്ന്
ഉം ആഹ് അല്ലാർക്കും എൻക്കും മെയ്
ആഹ് പിന്നെ നിനക്ക് സിബ്ലി ഒറ്റ മോളല്ലേ ഇപ്പൊ സിബ്ലിങ്ങൂടി ഇല്ലെങ്കിൽ ഭയങ്കര വെഷമാവും.
എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപെട്ട് അതുപോലെ എനിക്ക് മറ്റേ മോഹിനിയാട്ടവും ഇഷ്ടപെട്ടായിരുന്നു അത് പക്ഷെ ഞാ ഓട്ടിട്ടീല കണ്ടേ.
എടി പക്ഷെ അത് എനിക്കിഷ്ടപ്പെട്ടില്ല. എടി റേഞ്ച് പോയി. അ. ഇല്ല.
നിന്നോട് നേരത്തെ ഒണ്ടോ.
ആഹ് ഇപ്പൊ കേക്കാം.
ഹലോ ഇപ്പോ കേക്കാം
ഉം കേക്കാം.
ആഹ് കേക്കാം പിന്നെ വേറെ ഏത് സിനിമേടെ കാര്യാ
ഞാൻ പറഞ്ഞില്ലേ മോഹിനിയാട്ടം ഇഷ്ടപ്പെട്ടില്ല അതിന്റെ ഫസ്റ്റ് പാട്ട് ഇഷ്ടപ്പെട്ട അതാണോ ഭരതനാട്യം.
ആഹ് ഭാരതനാട്യം ഞാൻ കണ്ടിട്ടില്ല മോഹിനിയാട്ടം ഭാരതനാട്യം ഞാൻ. എനിക്ക് കഥ അറിയാം. എങ്ങനെയാന്ന അറിയോ നമ്മള്പ്പ യൂട്യൂബിലൊക്കെല്ലോ മൂന്ന് മിനിറ്റ് സിനിമ ഉണ്ടല്ലോ. മറ്റേ ഞാൻ ആ സിനിമേൽ കാണ. ക്കെ അങ്ങനെയാ കണ്ടിട്ടുള്ള ഡൂഡ്ന്ന സത്യം പറഞ്ഞാൽ കാണാത്തക്ക കഥയില്ല. ആഹ് അത് കണ്ടിട്ട് അല്ല ഞാനീ മോഹിനിയാട്ടം എറങ്ങുന്നേന് മുമ്പെന്നെ. തുമ്മ ഈ നമ്മള് യൂട്യൂബിൽ കറങ്ങുമ്പോ ഇങ്ങന എന്തേലൊക്കെ സിനിമ വരുവല്ലോ. അങ്ങനെ ഞാൻ കണ്ടു അത് കഴിഞ്ഞ് ഒത്തിരി നാള് കഴിഞ്ഞ് ഉം ഇതിന്റെ സെക്കൻ്റ് പാർട്ട് ഉണ്ടെന്നും പറ്ഞ്ഞ് ഇറങ്ങിയെന്ന് ഞാൻ അറിയ. അങ്ങനെ ഞാൻ കൊറേ തമിഴു തെലുങ്കും സിനിമയൊക്കെ ഇര്ന്ന് അതിനാത്ത്ന്ന് പറയുന്ന ഉം നിനക്ക്.
പക്ഷെ പക്ഷെ എനിക്കെന്ന് വെച്ചാല് ഫസ്റ്റ് സെക്കൻഡ് ഹാ. ഇറങ്ങിയിട്ടാ അറിഞ്ഞത് ഫസ്റ്റ് ഇങ്ങനൊര് സിനിമയുണ്ടെന്ന് ഞാൻ സെ. ക്കന്റ് ഇങ്ങനെ ആ ഒരു സമയത്ത് തന്നെ എന്തോ രണ്ട് സിനിമ ഒരുമിച്ച് തിയേറ്ററിൽ എറങ്ങി നല്ല ഹിറ്റ് ആയാരുന്നല്ലോ.
അത് ഇതും വാഴയും ഭരതനാട്യവും അല്ല മോഹിനിയാട്ടവും കൂടെയായിരുന്നു. വാഴ എറങ്ങി കൊറച്ചൊരാ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഭരതനാട്ടി എറങ്ങി അല്ല മോഹിനിയാട്ടം എറങ്ങി.
അതാ അപ്പം അപ്പോഴാ ഞാൻ അറിയുന്ന ഭരതനാ. ട്ട്യം ഉണ്ടന്ന് അങ്ങനെ പിന്നെ ഞാൻ യൂട്യൂബിൽ പോയി യൂട്യൂബില കണ്ടെ ഫസ്റ്റ് കണ്ടിട്ട് പിന്നെ ഒ ടി ടി ല ഞാൻ ആഹ് മോഹിനിയാട്ടം കണ്ടത്.
ആഹ് മോഹിനിയാട്ടം കണ്ടത് ആഹ്. അതൊണ്ട് ദൃടം കണ്ട്. പിന്നെ ഏത് സംഭവം കണ്ട് ധീരൻ കണ്ട് അങ്ങനെ. കൊറച്ച് സിനിമകളെ കണ്ടുള്ളൂ ഇപ്പൊ കൊറേ ആയി കണ്ടിട്ട്. പിന്നെ ഞാനിപ്പം ധീര അടിപൊളി സിനിമയാ പിന്നെ കൊറച്ച്.
ആരടെയാ.
ഏഹ് ഇന്ദ്രജിത്തിന്റെ അത് ഇതുപോലെ സസ്പെൻസ് ത്രില്ലറാ അത്യാവശ്യം സസ്പെൻസൊക്കെ അത്യാവശ്യം ഒണ്ട്. പിന്നെ ചെല സീനുകളൊക്കെ ഇച്ചിരി. ഭയങ്കര ഇതാ എന്താ പറയാ. ച്ചിരി നമുക്കങ്ങോട്ട് ഇതിയാൻ പറ്റത്തില്ല കണ്ടൊണ്ടിരിക്കാൻ പറ്റാത്ത ചെല. സീനൊണ്ട്. എന്നാലും സിനിമ അടിപൊളിയാ പക്ഷെ അയിനൊത്തൊരു ഇതാ സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ വർഷം ലാസ്റ്റ് എറങ്ങിയ സിനിമയാ.
പക്ഷെ ഞാൻ ഇത് ഇതുവരെ കേട്ടിട്ടില്ലടി
ആഹ് അത് അങ്ങനെ അധികാരും ഞാനിങ്ങനെ നമ്മക്ക് ഇൻസ്റ്റയിലൊക്കെ റീല് കാണാൻ പറ്റൊല്ലൊ സിൻമേടെ റീല് അങ്ങനെ ഞാൻ റീല് കണ്ടിട്ട് ഇപ്പം ഞാന് ചെയ്യിന്നെന്ന് വെച്ചാല് പയേ സിൻമേക്കെ ഇങ്ങനെ റീലി വരോലോ ഇപ്പമ്മള് കമന്റെട്ത്ത് നോക്കുമ്ബോ കുറെ വരും കണ്ടിട്ട് നല്ലാന്ന് പറയൊലോ അതൊക്കെ യൂട്യൂബി കേറി കാണും അങ്ങനെ ഈ അട്ത്ത് ആഹ് ആഹ് ശെരി